ആഹ എന്തുണ്ട് വിശേഷം
ആഹ സുഖം എന്തൊക്കെയുണ്ട് അവിടെ
ആഹ സുഖണോ ആണോ പിന്നെ പിള്ളോര ക്കെ എന്ത് പറയുന്
പിന്നെ അവിടെ എന്തൊക്കെയുണ്ട്
ആഹ ഇവിടെ നല്ല സുഖായിട്ടിരിക്കുന്നു മഴയൊക്കെ അല്ലേ ഇപ്പോൊ എവിടെ അവിടെ മഴയൊക്കെ ഉണ്ടോ
പിന്നെ ഇവിടെ മഴയുണ്ട് ഇന്ന് മൊത്തത്തി മഴയായിരുന്നു
ആണോ ആഹ അങ്ങനെ ഇതൊക്കെ ചോറൊക്കെ കഴിച്ചോ
ആഹ ചോറൊക്കെ കഴിച്ച് ഇപ്പൊ കഴിച്ചതേ ഉള്ളു ഉം അവിടെയും ചോറൊക്കെ കഴിച്ചോ സ്പെഷ്യൽ എല്ലാം ഉണ്ടായിരുനോന്ന് ഏ പിന്നെ എരമായിട്ട് സംസാരിക്ക കേട്ട് പറ
വേറെ